കേൾക്കുന്നുണ്ടോ?
ഹലോ കേ ക്ക്ണില്ല
ഓ കേൾക്കുന്നുണ്ട്. ഇങ്ങക്ക് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ടോ?
ഹലോ
കേൾക്കുന്നില്ലേ?
കേക്ക്ണില്ലേ
ആഹ് കേൾക്കാന്നുണ്ടല്ലോ. ഇങ്ങക്ക് കേൾക്കുന്നുണ്ടോ?
ആഹ് ഇപ്പഴാ കേൾക്ക്നത് കൊറേ സമ സമയായി ഫോണ് എടുത്തിട്ട് കേൾ ഹ ഹ
ആഹ് ആഹ് പിന്നെ വേറെന്തെല്ലാം?
വേറെന്താ ഇങ്ങനെ പോണു. അടുത്ത ഞാറാഴ്ച ഞ്ഞി ഒരു കല്യാണണ്ട്. അവിടക്കെ കല്യാണങ്ങളൊക്കെണ്ടാവാറില്ലേ?
ആ ഇവടെ കല്യാണങ്ങളൊക്കെണ്ടാവാറുണ്ട് ഇപ്പം ഇപ്പ കല്യാണത്തിനൊക്കെ കൂടിട്ട് കൊറച്ചായി ഞങ്ങള്
ആഹ് അയ് ശെരി ഇവടെ ഞങ്ങള അയ്
കുട്ടികൾടെ കൊറച്ച് കൊറച്ച് വിട്ടിട്ട് പോണംട്ടോ നന്നടുത്തല്ല
ആഹ് എങ്ങനെ ഓഡിറ്റോറിയത്തില് വെച്ചിട്ടാ അല്ലേ വീട്ടില് വെച്ചിട്ടാ
അല്ല അല്ല ഓഡിറ്റോറിയത്തില് വെച്ചിട്ടാണ്
ആണോ ഇപ്പം മഴ ആയതോണ്ടല്ലരും ഓടിറ്റോറിയത്തി വെച്ചിട്ടാ ഇപ്പ കല്യാണം നടക്കുന്നെ വീട് നാശവേ ഇല്ല
ആഹ് താത്താണ്ട് ആഹ് അപ്പേല്ലാരും ഓഡിറ്റോറിയലെ വീടും നാശാവും ആകെ ഇടങ്ങേറല്ലേ
അതേന്നെ
അവരൊ കഴിഞ്ഞ് പോയതാണ് താത്താന്റെ ഒര് രണ്ട് ണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷക്കാവാനായി നിക്കാഹ് കഴിഞ്ഞു ഇപ്പ ന്നിട്ട് ഇപ്പോ കല്യാണ നടത്ത്ന്ന് ഉം ആഹ് മൂന്ന് വർഷക്കയിട്ടാണ് ഇപ്പ വെര്ന്നത് ഉം ല്ല്യണം കഴിഞ്ഞ് കൊറച്ച് ക ഞാ പോവാരിക്കും
ആഹ് അത് ശെരി
അപ്പോ താത്തപ്പഴും പറഞ്ഞിങ്ങനെ കരയെ എന്റെ മോനെന്നാ വര് ന്നാവോ ഒരു പെൺകുട്ടിനെ കയറ് എന്താ ചങ്ങലല്ലാതക്കെട്ടിട്ട് പോയതാണെന്നൊക്കെ പറഞ്ഞ്ട്ട്
ആണോ ആഹ്
ആഹ്
ആഹ് വിഷ്മാണല്ല മൂന്നുകൊല്ലന്നൊക്കെ പറയുമ്പോ ആഹ്
ആഹ് മൂന്ന് വർഷന്നൊക്കെ പറയുമ്പോ പിന്നെ അതെ അതെ എന്തായാലും ഞായറാഴ്ചേണ് കല്യാണം ഉം ഉം
അത് ശെരി
ഇപ്പ ഈ മഴക്കാലത്ത് കല്യാണം നടത്തിയാലും ഗതിയട് ഗതിടാണ്
ആഹ് അതെ എടങ്ങേറാവും ഉം മഴ അ ടുത്ത ദിവസം പിന്നെ മഴല്ലെങ്കില് കൊപ്പല്യ കല്യാണള്ള ദിവസങ്ങളില് പഷേ മഴയൊക്കെ പെയ്താല് കല്യാണത്തിന് പോവാനുള്ള മൂടെന്നെയല്ലണ്ടായിപ്പോം
ഏഹ് പിന്നെന്താ ഭയങ്കര ബുദ്ധി അതോ രാ വൈകുന്നേരത്തെ ഫംഗഷനെക്കെയാണെങ്കി കാരണം ടൈമിലൊക്കെ ഭയങ്കര ആ
ഭയങ്കര എടങ്ങേറാ
സമയത്തൊക്കെ മഴ അതെതെ പിന്നെ ഇപ്പോ പിന്നെ സ്വർണത്തിന് കൊറച്ച് കൊറഞ്ഞണല്ലോ റേറ്റ്
ഉം
മറ്റേത് ഒന്നിന്റെ മോളിലൊക്കെ പോയരുന്നില്ലേ ഒരു ലക്ഷത്തിന്റെക്കെ
ഉം
ഉം
അതാണ് എന്നാലും പൈസന്നെയാണ് പഷേ ഒരു ലക്ഷത്തുമെന്ന് എക്കെ അങ്ങോട്ട് ഇതാക്ക്യേ
ആഹ് അതെ താന്നു സാധാരണക്കാരിക്ക് സാധാരണക്കാരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിറയാ
ആഹ് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇങ്ങള് കല്യാ ത്തിന് ഇങ്ങനെ പൊന്നൊന്നും യൂസ് ചെയ്യാറ് കൊറവല്ലേ
ഞങ്ങള് ഇ പ്പേല്ലാരും കൊറവായില്ലേ ഇപ്പോ പൊതുവെ മൊത്തം എല്ലാ ഇതും കൊറവയ് മറ്റേ ആദ്യ ഇല്ലവര് കൊടുക്കും അല്ലാത്തവര്
ആഹ് നമ്മളേല അങ്ങെൻ തന്നെ കോയപ്പം കൊറവാണെങ്കിലും. ഇല്ല കുറവാണ് ഇപ്പ എല്ലാരും ഇപ്പം ഇപ്പം അഞ്ച് പവന് പത്ത് പവന് അങ്ങനെക്കെ തന്നെയാ കൊടുക്കുന്നെ അതന്നെ പണ്ട ത്തെ ഇരുപത്തഞ്ച്, മുപ്പത്, അയ്മ്പത് പവന്റെ പൈസയായി
അതെ അതെ അതെ ശ്രീധനം ചോദിക്കാൻ പാടി
മ്മ്
ഇല്ല്ലോ
ഇല്ല ഇല്ല ഇപ്പ അങ്ങനെന്നാപ്പ ആരും ചോദിക്കല് വളരെ കുറവാണല്ലോ
ഏ ഇപ്പ ഇല്ലലോ അങ്ങനെ ചോദിച്ചാ കേസാ
ആ ഇപ്പി ഇല്ല അത്
മു മു ഉം അത് നിർത്തലാക്കി ഇപ്പ ഫുള്ള് ഇപ്പ ഫുൾ ലവ്മാരേജ് ആല്ലേ അറേഞ്ച് അറേഞ്ച്
അത് തന്നെ ഈ അറേഞ്ചിട് ഇല്ലാന്നല്ല കൊറവാണ് അതന്നെ ഇപ്പൊ മക്കള് കണ്ടെത്തുക
അതെ ഉം ഇപ്പൊ പിന്നെ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അതെ പേടിയാണ് പേടിയാണ്
ആഹ്
ഇപ്പോ
എങ്ങനത്തെ ഏത് കൂട്ടുകെട്ടാണ് എങ്ങനെയാണ് നമ്മള് അറിലല്ലോ അങ്ങന ഇപ്പത്തെ കാലോ അല്ലേ
അതെ ഉം കൂട്ടുകെട്ടെ ചെങ്ങാതികാളായാൽ കണ്ണാടി വേണ്ടന്ന പോലെ
അതന്നെ ഉം
കൂട്ടുകെട്ട് നന്നായി കിട്ടണെങ്കി നല്ല ഭാഗ്യാണ്
ആത് തന്നെ
ഉം എന്ത് കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെ പെൺകുട്ടികളാണെങ്കിലും ഒകെ ശരിയാ
അതന്നെ എല്ല ആൺകുട്ടിളായാലു ഇപ്പോഴത്തെ ആൺകുട്ടികളായാ പെൺകുട്ടികളായാലും ഒക്കെ പേടിയന്നെ ഇപ്പത്തെ കാലത്ത്
ഉം അതെ അതെ എത്ര വരെ പഠിച്ചണോ നിങ്ങള് എത്ര വരെ പഠിച്ച് അതെ അതെ എത്ര വരെ പഠിച്ച്ണു
ഞാനോ
ആഹ്
ഞാന് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ പഠിച്ചത് ഞാന് ഇപ്പോ പ്ലസ്ടുന്ന എല്ലാരോടും പറയാറ് കാരണം ഡിഗ്രി സെക്കന്റ് ഇയറ് പകുതിമ്ന്നാ എന്റെ കല്യാണം ഓണപ്പുട്ട് വരെ പോയി ഓണപ്പുട്ടിനാനെ എന്റെ കല്യാണം. അപ്പൊ പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തോണ്ട് ആഹ് സട്ടിഫിക്കറ്റ് ഇല്ലാത്തോണ്ട് ഞാൻ പ്ലസ്ടുന്നാ പറയാറ്.
അത് ഞാന് എസ്. എൽ. സിന്നാ പറയാറ് കാ രണം എന്റെ കല്യാണം പ്ലസ്സ് വണ്ണ് പഠിക്കുമ്പഴാണ്. പ്ലസ് എഴിതിട്ടില്ല പ്ലസ് ടു എഴിതിട്ടില്ല. സാമ്മ് പ്ലസ് വണ്ണ് പ്ലസ് വണ്ണ് കംപ്ലീറ്റ് ആക്കി പ്ലസ് ടു എഴുതി അപ്പപിന്നെ നമ്മൾ അതന്നെആല്ലേ പറയാ അതെ.
അത് തന്നെ എന്റെ കല്യാണം പതിനഞ്ച് വർഷം. പതിനഞ്ച് വർഷയി.
ആ പതിനഞ്ച് ആയിടുള്ളു
ആഹ് നിങ്ങളോ?
എന്റേത് ഇരുപത്.
ആഹ് ആഹ്
ആഹ് രണ്ടായിരത്തി അഞ്ചിലാണ്.
ആഹ് ഞാന് രണ്ടായിരത്തി പതിനൊന്നില്
ഉം ആഹ് ആഹ് ആഹ്
അങ്ങനെ. ആഹ്
ശരി.
പതിമൂന്നില് മോള് മോളായി. പതിനഞ്ചില് രണ്ടാമത്തതായി.
ആഹ്
ഇരുപത്തൊന്ന് ലാസ്റ്റിലേക്ക് മൂന്നാമത്തത്.
ആഹ് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷ കഴിഞ്ഞിട്ടാണ് മോൻ ഇണ്ടായത്. നാല് വർഷം കഴിഞ്ഞിട്ട്. രണ്ടായിരത്തി ഒമ്പതിലാണ് അവനുണ്ടായത്.
അങ്ങനെന്തെങ്കിലുണ്ടേനോ?
ആഹ് എനിക്ക് ഗർഭപാത്രത്തിൽ നീർ കട്ടായിരുന്നു അപ്പോ ഒര് ഓപ്പ്റഷന് സിസേ ആഹ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ ചെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മോന് ഉം ഉം ഉം
ആണോ? എന്നിട്ട് ഇങ്ങനെ പ്രസവത്തി എന്തെലും ബുദ്ധിമൂട്ട് അങ്ങനെ പ പള്ളേല് ഇള്ള അങ്ങനെ ബുദ്ധിമൂട്ട് അങ്ങനെ എന്തേനു ഇണ്ടായീനോ?
ഇല്ല ഇണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ ബുദ്ധിമുട്ടൊന്നുല്ല. അത് ഇ ണ്ടാവാനാർന്നുപ്രശ്നം.
ആഹ് ആഹ്
ഗർഭിണി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊഴ്പ്പുല്ല പിന്നെ വയറ്റിലുണ്ടായിരിക്കുമ്പഴോ ഒമ്പത് മാസം പ്രസവിക്കോളം ഒരു കൊഴ്പ്പുല്ല. പ്രസവിച്ചിട്ടും ഇല്ല ഉം
അത് ശരി.
ഗർഭിണി ആവാനായിർന്നു പ്രശ്നം ഇണ്ടായിർന്നത്.
ആഹ് ആഹ്
പിന്നെ ആ ഓപ്പറേഷൻ കഴിഞ്ഞേക്ക് പിന്നെ കൊഴപപ്പല്ലാതെ വേഗായി.
ഓപ്പറേഷൻനേനു?
ആഹ് അതെ അല്ല എന്റെ സി സാധാ നോർമൽ പ്രസവം തന്നെയാണ്.
ആഹ് ആഹ് അത് ശരി
ഉം രണ്ടാമത്തത് നോർമൽ തന്നെയായിരുന്നു. പിന്നെ മൂന്നാമത്തത് രണ്ട് മക്കളാവുകൊണ്ട് സിസേറിയ നടത്താർഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന്
ആഹ് ആഹ്
രണ്ടാളായപ്പോ സിസേറിയനാക്കി നിർത്തലും ആയി
ആഹ് ശരി എന്റത് മൂന്നും നോർമൽ തന്നെയിർന്നു
ആഹ് അയ് ശരി
ആഹ് പിന്നെ എന്റത് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടാകാരന്നൊന്നുല്ല ഞാന് ഹോസ്പിറ്റല്ല് പോകും പ്രസവം വേഗം എന്റെ വേ ഉള്ളിൽ കേറി കുറച്ച് വേഗം കഴിക്കിക്കേ പ്രസവൊക്കെ
അതെല്ലേ ഓ അതിന്റെ ഭാ- ഗ്യണേ എനിക്കൊക്കെ എനിക്കൊക്കെ ടൈമുകള് പിടിക്കും
ആഹ് മോളെ പ്രസവിക്കാൻ പോയ സമയത്ത് പിന്നെ ഡോക്റ് വന്ന് ഒന്ന് നോക്കുവല്ലോ നമ്മളെ
ആഹ്
പിന്നെ അന്ന് ആഹ് അന്നേരെ ഡോക്ട് ഡോക്ട് പറ്ഞ്ഞ്. പിന്നെ ഞാനിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് എല്ലാ എല്ലാ പേഷ്യൻസിനേയു കണ്ടിട്ട് ഇങ്ങനെ വരാന്ന് പറഞ്ഞ റൗട്ട് അടിച്ച് ഡോക്ടറ് പോയതാ പോയേട്ത്ത്ന്ന് ഡോക്ട് പിന്നെ അന്നേരം ഞാൻ ഹോസ്പിറ്റല് ല് എത്തിട്ടേ ഒള്ളു പോയേട്ത്ത്ന്ന് ഒര് സിസ്റ്റർ ഡോക്ടെ ഫോൺ ചെയ്തിട്ട് വെരുത്തിയതാ. അത്രേ സമയം ഉണ്ടായൊള്ളു!
ആഹ് അ സമയം ല്ലേ
ഓഹ് അത് പിന്നെ ചെറുത്തിന്റെ കൊറ്ച്ച് ബുദ്ധിമുട്ടേക്ക്
ആഹ്
പക്ഷെ വേദന അയ്ഞ്ഞ വേദം കയ്ഞ്ഞി ട്ട് പ്രസവരെക്ഷ കൊറ്ച്ചൊന്ന് ബുദ്ധിമുട്ടിക്ക് ഡോക്ടർമാരെ ഒന്ന് ബേജാറാക്കി
ആഹ് അത് ശരി
ഉം.
ഉം.. അതൊരു ഭാഗ്യാണ്
അതെന്നെ
പെട്ടെന്ന് പ്രസവൊക്കെ നടക്കാറ്ന്നാലെ
ആഹ് അതെന്നെ. ര മൂന്നാളു അങ്ങൻ തന്നെ വേം കഴിഞ്ഞിക്ക്
ആഹ് അത് ശരി നിർത്തിലേ
ഇല്ല നിർത്തീട്ടില്ല
ആഹ് ഇല്ലലെ ആഹ് അത് ശെരി
പക്ഷെ ആഹ് ഞമ്മള് നിർത്തിക്കുന്നല്ലാണ്ട് പിന്നെ- അങ്ങനെ നിർത്തീട്ടില്ല.
ആഹ് അ എന്നായി-
എന്നാ ശരി ഇട്ടാ
ആഹ് ശെരി ശെരി